ഹലോ
ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ
എന്താ കൊഴപ്പൊന്നുമില്ല സുഖം തന്നെ എന്തൊക്കെയ അവടെത്തെ പാട് എല്ലാർക്കും കൊഴപ്പൊന്നുല്ലല്ലോ
ഏ ഇപ്പൊ കൊഴപ്പൊന്നുല്ല നല്ല സുഖാണ് എല്ലാർക്കും പ്രശ്നങ്ങളൊന്നുല്ല അസുഖങ്ങളൊന്നുല്ല പിന്നെ എങ്ങനെ മയൊക്കണ്ട അവിടെ
മഴ ഉണ്ടന്ന് പറഞ്ഞാ മഴക്കാലം ആണ്ട് മഴ ഇല്ലാതിരിക്കൊ മാത്രല്ല എടക്ക് മഴ പെയ്യുന്നുണ്ട് എടക്ക് പെയ്യുന്നു രണ്ടും രണ്ടുംങ്ങാട്ട ഒരു കാലാവസ്ഥാണ ഇപ്പോ
അതെ അതന്നെ ഇവിടെയും അങ്ങനെ തന്നെണ് കുറച്ച് രാവിലൊക്കെ മഴ പെയ്തിരുന്നു പിന്നെ അങ്ങോട്ട് വെയിലളിച്ചിട്ട് പിന്നെ ഇതുവരെ മഴ ചെയ്തിട്ടില്ല
ഉം ശരിയാണ് പിന്നെ ഇപ്പോ പനിയൊക്കെ കാരണപ്പോ വീട്ടിലൊക്കെ പനി വന്നു പോയി അപ്പൊ മുഖക്കാകെ ഒരു വളറിയ അവസ്ഥയാണ് ഇപ്പൊ മഴയണ്ട് വലിയ കൊഴപ്പൊന്നുമല്ല ഇനിപ്പോ വേനൽക്കാലം ആണങ്ങി കണ്ടിട്ടില്ലേ മുഖത്താകെ ഈ കാറ്റുകാലൊക്കെ ചുളിച്ചിലും മറ്റൊക്കെ രൂപപ്പെടുന്ന ഒക്കെ കണ്ടിട്ടില്ലേ
ഓ തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തന്നെ ഇണ്ടാവാറുണ്ട് അതിന് ഞാൻ ഒരുപാട് നമ്മള അടുത്തുള്ള സാധനങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് സാധനം ഉണ്ടാക്കിട്ട് മുഖത്ത് തേക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ ഉണ്ടാവാറില്ല എനിക്കാദ്യം നല്ലോണം മുഖത്ത് ത്ത് കുരു പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ വേനൽക്കാലയാല് ഏർ ഒരു ചുളിപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാന് ഓരോന്ന് തേച്ച് മാറ്റാറുണ്ട് എനിക്കിപ്പോ വല്ലാത ഇണ്ടാവാറില്ല
ആ അയ്ന് വല്ല റെമഡീസ് വേണെങ്കിൽ ഞാനും ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ ഇപ്പൊ കൊറച്ച് കാപ്പിപ്പോടി എടുത്തിട്ട് അതിക്ക് യോഗട്ടോ തൈര് എന്തെങ്കിലും ഇട്ടിട്ട് തൈരൊക്കെ മുഖത്തിന് നല്ലതാണ് ഏ് ഈ കാപ്പിപ്പൊടിയും എന്താപ്പ യോഗ വാണെങ്കിൽ നമുക്ക് ട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ച് എന്താപ്പ ലെമൺ ജ്യൂസ അതിൽ അപ്ലൈ ചെയ്യാം അത് ഓപ്ഷനൽണ് വേണമെങ്കിൽ വെച്ചാൽതി ഇനി ഇണ്ടെങ്കിൽ ഒരു തക്കളിന്റെ പൊട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അത് വെച്ചിട്ട് മുഖത്തെ എല്ലാം സ്ക്രബ് ചെയ്ത് കൊടു തന്നെ ചിലപ്പോ ഒരാഴ്ചയിലോ ഒന്നോ രണ്ടോ വട്ടോ ചെയീതാൽ തന്നെ മുഖത്തിന് നല്ലൊരു മാറ്റം കാണാൻ പറ്റും നിങ്ങൾ ചെയ്യാറില്ല നാച്ചുറൽ റെമഡീസ് ഒക്കെ വീട്ടില്
ഓ പിന്നെന്താ ഞാൻ ചെയ്യാറുണ്ട് ഞാനിപ്പോ നിങ്ങ പറഞ്ഞ മാതിരിത്തേന് കുറച്ച് മഞ്ഞപ്പൊടിയും നിങ്ങൾ പറഞ്ഞ മാതി ഏത് കാപ്പി കാപ്പിപ്പൊടി ആയാ മതി ഏതിപ്പോ ബ്രൂയിസ്റ്റം കോഫി പൗഡറും സാധാ കോഫി പൗഡറ ഒക്കെ ഉണ്ടല്ലേ അപ്പൊ അതിന്ന് ഏതാച്ചെങ്കിലും ഏതൊരു കാപ്പിപ്പൊടിയും മഞ്ഞ പ്പൊടിയും നിങ്ങൾ പറഞ്ഞമാതിരി തേരിന് പകരം പാലാണ് ഉപയോഗിക്കാർ ഞാന് അപ്പൊ പാലും തേച്ച് നമ്മുടെ മുഖത്ത് നല്ലവോണം തേച്ച നമ്മള് കുളിക്കുന്നതിന്റെ മുമ്പ് തേക്കണം എന്നാലള്ളത് പറ്റിപ്പിടിക്കുക കുറച്ച നേര അത്ണ ക്കി വെച്ച് നല്ല ഉണങ്ങിയ ചോദിച്ചു
ആഴ്ചയിലാണോ ചെയ്യേണ്ടത് അതോ വല്ലപ്പോഴൊക്കെ ചെയ്താ റിസൾട്ട് കിട്ടുന്നായിട്ടാണോ
ആ അത് നിങ്ങൾ വല്ലപ്പോഴും ചെയ്താലും മതി ദിവസം ദിവസം ചെയ്യണം എന്നൊന്നുമല്ല കാരണം ഈ പാലിന്റെ മണക്കെ നമ്മുടെ മൂത്ത് നല്ലോണ്ടാവും നമുക്ക്ന്നെ അതിന്റെ മണം കേൾക്കുമ്പോ ഛർദ്ദിക്കാനൊക്കെ വരും ഈ പാലും മഞ്ഞളുക്കെ കൂടുമ്പോ ഒരു മണാണല്ലോ അത് നിങ്ങള്ൾ ഏ എപ്പഴാണോ ഈ കുര്യൊക്കെ പൊണത് അപ്പോ ഒരു രണ്ടു ദിവസം തേച്ചാൽ തന്നെ നിങ്ങൾക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടും
ഉം പിന്നെ വേ ട്ടന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോന്നല്ല ഏ കുറച്ചു കുമ്പ് യൂസ് ചെയ്തതാണ് എന്താപ്പ ഈ കടലമാവല്ലേ കടലമാവന്ന പറഞ്ഞ പറല് മുഖത്തിന് നല്ലരു മാറ്റം തന്നെയാണ് അതായത് മുഖൊക്കെ എപ്പോഴും വെളുത്തിട്ട് നമ്മുടെ ടൻൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഹോം റെമഡിയ ആാണ് ഈ കടലമാവ് കുറച്ച് കടലമാവ് ഇട്ടിട്ട് ഇനിപ്പോ നമ്മള് ഇപ്പൊ ഈ നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യട്ട് എല്ലാപാട് ഇപ്പ വീട്ടിൽ നമ്മള് പാചകം ചെയ്യാനും മറ്റും കുറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയണം എന്നില്ല കുറച്ചൊക്കെ എടുത്ത് കുറച്ച് കടലമാവും കുറച്ച് പാാല ഒരു സ്പൂണൊക്കെ മതി അതിലേക്ക് കുറച്ച് മ മഞ്ഞൾന്ന് വെച്ചാല് ഇപ്പൊ ഈ നമ്മൾ ഈ കടയിൽന്ന് വാങ്ങണ മഞ്ഞളൊക്കെ മറ്റേ രാസ കീടനാശിനിയൊക്കെ തഹച്ച് അതൊക്കെ മായം ചേർത്ത് മായം കലർന്നതാക്കാണ് പക്ഷെ നമ്മുടെ ഈ വീട്ടിലൊക്കെ ഉണക്കിപ്പൊടിച്ചിണ്ടാക്കുന്ന മഞ്ഞപ്പൊടിയും അതാണ് ഏറ്റവും നല്ലത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എന്ത അത് ഇലക്കി യോജിപ്പിച്ചിട്ട് ആഴക്കിലതേപോലെ ഒന്നോ രണ്ടോ ദിവസം തേച്ചാലും മതി ചിലപ്പോ നമ്മുടെ എന്താ ഈ ടാൻൊക്കെ റിമൂവ് ചെയ്തിട്ട ഇപ്പോ എന്താ ഇപ്പൊ ഈ വെയിലൊക്കെ കണ ാട് കുറച്ച് പെൽ തന്നെ ഏ കൊണ്ടാല് നമുക്ക് ഒരുപാട് ടാനും പിന്നെ ഡാർക്ക് സർ ഡാർക്ക് സർക്കിസിന് വേറെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ മാറാാലച്ച നല്ലൊരു റെമഡിയ ആണ ഇത്
അതെ അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് പിന്നെ നമ്മുടെ ഈ മൊഖക്കുരൊക്കെ ഉണ്ടാവാാന് നമ്മളെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടണ്ട് ഇപ്പൊ നമ്മള് ഇതാ വെറുതെ ഈ മുഖത്ത് കൈകൊണ്ട് ഇടക്ക്നമ്മൾ തൊടുന്നുണ്ട് അത് പറ്റില്ല പിന്നെ ഈ നമ്മള് കെടക്കുമ്പോ തലയിണ കവറൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം അതെന്താന്ന് വെച്ചാ നമ്മടെ മുഖക്കെ നമ്മൾ അങ്ങട്ടും ഇങ്ങട്ടും തിരഞ്ഞെടുക്കുമ്പോളക്കെ എന്താ വൃത്തിയില്ല തലയിണ കവർ സൂക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം നമുക്ക് ഈ മൊഖത്തിന്റെ പല എണ്ണമേക്കുകളും കുരു ഹളൊക്കെഏ പുറപ്പെട്ടായി തലയണൊക്കെ പ്രശ്നമാണ് പിന്നെ മേക്കപ്പ് ഉപയോഗിച്ചാൽ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നീക്കം ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഓരോ എഫക്റ്റ് കൊണ്ട് നമുക്ക് കുരുകളോ
അതെ നിങ്ങൾ പറഞ്ഞ പോലെ മേക്കപ്പ് പ്പ് കൊണ്ട് കൊറേ പ്രശ്നങ്ങൾ ഇപ്പം മുഖത്തിനൊക്കെ സംഭവിക്കാറ്ണ്ട് അതായത് ഇപ്പോ മേക്കപ്പ് കൊണ്ട് എന്താപ്പോ മേക്കപ്പില് ന്നാ ചെല മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെല്പ്പോ നമുക്ക് ഡേറ്റും കാര്യങ്ങളും പറ എക്സ്പയരി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ഐറ്റംസ് അതും വെല കൂടി ഐറ്റംസ് അല്ലാണ്ട് യൂസ് ചയ്യാൻ പറ്റൂല ഇപ്പൊ എക്സ് പിരി ഡേറ്റ് കഴിഞ്ഞൊക്കൊണെങ്കിൽ അത് മൊഖത്തിന് എന്തപ്പ എല്ലാത്തിനും ഭയങ്കരായിട്ട് ബാധിക്കും അപ്പൊ മാക്സിമം മേക്കപ്പ് ഒക്കെ വല്ലാണ്ടങ് യൂസ് ചെയ്യാതിരിക്കാന്നപ്പ എന്റെരു ഇത നമുക്ക് യൂസ് ചെയ്യല്ല പാർട്ടീസോ. അങ്ങനെ ഡെയിലി നമ്മള് എപ്പോഴും ഓവർ മേക്കപ്പിട്ട് നടക്കണ്ട എന്താ പാകത്തിനൊക്കെ കുറച്ച് മാത്രം മേക്കപ്പ്ഇട്ട് അധികം ഇങ്ങനത്തെ റെമഡീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സ ഒക്കെ കിട്ടാൻ തുടങ്ങും ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാ മേക്കപ്പ് മുഖത്തിന് ഭയങ്കരയി ദോഷം ചെയ്യും ഇപ്പോ കാണാൻ ഭയങ്കര രസാ ണെങ്കിലും ഇപ്പൊ ഞാന് ഇന്ന കുറച്ച് ഞാൻ പറയാണെങ്കി ഇങ്ങൻത്ത്ള്ള വീട്ടിൽ തന്നെ ട്രൈ ചീയ്ത് എന്തെങ്കിലും തെക്യാണ് നല്ലതെന്ന് ഇനിയിപ്പോ എ നമ്മടെ വേറൊരു കാര്യം പറയാചങ്കിൽ നമ്മുടെ മൊഖം ക്ക എപ്പോഴും നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തിട്ട് ഒന്നെങ്കി ഫേസ് വാഷോന്നാലും നമ്മുടെ സ്കിന്ന ടൈപ്പിന്റെ ഈ ഫേസ് വാഷ് ഉണ്ടാകും ഫേസ് വാഷോ അല്ലെങ്കിൽ നല്ല സോപ്പ മുഖത്തിന് കേടു കൂടാത്ത ഒരു സോപ്പെ ഉപയോഗിച്ച് നന്നായിട്ട് എപ്പോഴും എപ്പോഴും മുഖം കഴിക്കും ഇതന്നെ ഇപ്പൊ മുഖക്കുരു ഒക്കെ മാറാണ് വലിയ കാരണം പിന്നെ നമ്മുടെ ഫുഡിൽന്ന് തന്നെ മുഖക്കുരു ഒക്കെ ഇണ്ടാവല്ല കാരണണ്ട്ല്ലേ
അതെ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്എ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മായ് രിത്തന്നെ ഏ നിങ്ങൾ പറഞ്ഞ മായ്രി തന്നെ കുട്ട്യേൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് എന്താ പിന്നെ നമ്മള് നമ്മളൊരു പ്രശ്നാണ് ഈ ജങ്ക് ഫ്രു ഫുഡൊക്കെ കഴിക്കപന്നത് നമ്മള് ഈ എണ്ണമയക്കൊക്കെ കൂടുതൽ കാണാന് സാധ്യത അങ്ങനെണ്ട് എണ്ണ കൂടുതല്ള്ള ഭക്ഷണങ്ങൾ ചെലർക്ക് മുഖക്കുരു വർധിക്കാം എന്താ ഒരു കാരണമാണ് എ നമുക്ക് ചെലവർക്ക് ഈ ജങ്ക് ഫുഡൊന്നും ഈ എണ്ണ മേക്കില ഫുഡുകളൊക്കെ കഴിച്ചാല് ചെലർക്ക് കുരുയൊക്കെ വരും പിന്നെ അതിന് നല്ലത് എന്താന്ന് വെച്ചാല് പഴങ്ങൾ കഴിക ഓറഞ്ച്പ്പ പ്പായ മാതളങ്ങ അതൊക്കെ നല്ല ചർമ്മത്തിന് നല്ലൊരു എ സാധനങ്ങളാണ് ഈ പായങ്ങന്ന് പറയുന്നത്
അതെ അതെ പഴം ഉം പച്ചക്കറിക്ക് നമ്മള് സ്കിന്നിനും കാൽസ്യത്തിനും ഐതിങ്ക് ബോഡിക്ക് തന്നെ ഈവൻ ബോഡിക്ക് തന്നെ നല്ലൊരു ചൈഞ്ചസും ആരോഗ്യക്കെ വരുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പം മൊഖത്തിനായാലും ഫ്രഷ്നെസ് തുണിപ്പിക്കും അതുപോലെ താ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നതിലൂടെ ദ ഈ എന്താപ്പോ ഫാറ്റ് കൂട ഫാറ്റ് കൂടുന്നോട്ത്ത തന്ന നമ്മടെ മൊഖക്കുരൊക്കെ ഇള്ളോ ൽക്ക് ഒന്നും എ എണ്ണ ശരീരത്തിൽ ഓയില് കൂടുന്നതിന നുസരിച്ചിട്ടാണ് മൊഖത്തൊക്കെ മൊഖക്കൂരു അപ്പൊ മുഖക്കുരൊക്കെ ഉള്ളോര് ഞാൻ പറയണന്ന് വെച്ചാല് അവര് എന്താ പ്പോ നന്നായിട്ട് എപ്പോഴും അ ഒന്ന് ഫി സോപ്പോ അല്ലെങ്കിൽ നല്ല സ്കിന്നിന് പറ്റി ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു ദിവസം രണ്ട മൂന്ന് തവണയെങ്കിലും മാക്സിമം ഏ എപ്പോഴും മുഖം കഴുക വൃത്തിയാക പിന്നെയന്ന് പറയലത് അവര് അവരുടെ എന്താപ്പ എന്താപ്പോ മറ്റേ ഫുഡില്ലേ ഫുഡില് കൺണ്ട്രോള് വെ രുത്ത അതായത് പാറ്റി ഒഴിവാക്കിയിട്ട് അത്യാവശ്യം പഴങ്ങളും പച്ചക്കറികളും നറ ഞ്ഞ ഫുഡ് പരമാവധി കഴിക്കാൻ നോക്ക ന്ന തന്നെ ഓല്ക്ക് കൊറെക്കെ ഉണ്ടഅ കുറയുന്ന എനിക്കൊരു ഇത് പറയാനുള്ളത്
അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് മുഖം കൈ മുഖം നമുക്ക് എപ്പോഴും കഴിക്കണം ഏ എന്നാൽ എപ്പ രണ്ടോ മൂന്നോ പ്രാവശ്യൊക്കെ ഉള്ളൂ ഒരു ദിവസം നമുക്ക് മുഖം കഴിക്കാൻ പറ്റാ കൂടുതൽ മുഖം കഴുകിയാലും നമുക്ക് പ്രശ്നമാണ് പിന്നെ രാവിലെ രാത്രി ഏ ഒരു രണ്ടു നേരൊക്കെ കഴുക അതല്ലാതെ കൂടുതലു നമുക്ക് കഴുകേണ്ട ആവശ്യല്ല പിന്നെ അതോണ്ടന്നെ നമുക്ക് ഈ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ മായ്രി ഫേസ് വാഷ് വച്ച കൊഴപ്പില്ല നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോ നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇതിനെ കുറിച്ച് ഈ സോപ്പിന്റെ ഓരോ കെമിക്കലുംഎ പ്രശ്നക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സോപ്പാച വല്ലാതെ കുഴപ്പല്ല
ഉം ശരിയ അയിനാണ് നമുക്ക് ഓരോ നല്ല ഫേസ് വാഷ് ഒക്കെ ഉണ്ട് അതൊക്കെ ഉപയോ പിന്നെ വേറെ റെമഡിന്ന് വെച്ചാല് എ ഇപ്പൊ ഈ പഞ്ചസാരയും കുറച്ച് ക്യാ എന്താപോ കാപ്പിപ്പൊടിയോ ക്കെ ഇട്ടിട്ട് ഇപ്പൊ നിങ്ങള്ളുംകേട്ടാ തോന്നും ഇത് ഇന്ന് കൊറച്ച് എന്താ അപ്പൊ വെള്ളം കൂടി ഒയിച് ചായ ഇ ണ്ടാക്കല്ലേ നല്ലേ കാപ്പി ഉണ്ടാക്കല്ലേ അല്ലേന്ന് പക്ഷെ ഇതൊക്കെ മുഖത്തിന് നല്ല ഇത് തരുന്ന സാധനാ ണ് ഇത് എന്തപ്പോ ഇത് രണ്ടുംപാടെ മിക്സ് ചെയ്ത് വെള്ളം ചേ പാല് ചേർത്തിട്ട് തേച്ചാല് നമ്മുടെ എന്താപ്പ ഇ മുഖത്തിലേ ചളിയൊക്കെ എ എല്ലാ സാധനങ്ങളും വാങ്ങി പോയിട്ട് നല്ല ഒരു ബ്രെൻനെസ്സ് ആ മുഖത്തിന് നൽകുന്നതാണ് ഇത് നല്ലൊരു റെമഡി തന്നെയാണ്
അതെ തീർച്ചയായിട്ടും ഈ മുമു ഖക്കു രൂന്റെ പ്രശ്നം ഏറെ നമക്ക് പിന്നെ എ നമ്മൾ ഇ നമ്മൾ നേര്ത്തെ പറഞ്ഞ മാതിരി ജങ്ക് ഫുഡ ഒക്കെയണ് അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ പിന്നെ നമ്മൾ ഇ നമ്മള് നേര് െത്ത പറഞ്ഞമായ്രി ഫേസ് വാഷ് അങ്ങനെ കൊറെ എ നമ്മൾ നോക്കിയാ തന്നെ ഉള്ളൂ നമ്മളുടെ മുഖൊക്കെ ബ്രൈറ്റ് ആയിരിക പിന്നെ മേക്കപ്പ് ഒക്കെ കൂടുതല് ഉപയോഗിക്കാതിരിക അങ്ങനെയൊക്കെ നമ്മളെന്നെ നോക്കണം കൊറേ എ നമ്മളെന്നെ ചിന്തിക്കണം നമ്മളെ മുഖത്തിനെ കുറിച്ചിട്ട് നമ്മൾ
ശരിയ നമ്മുടെ മുഖോ നമ്മുടെ കൈ കാലുകളും മറ്റു ശരീരവും ഒക്കെ നന്നായിട്ട് സൂക്ഷിക്ക എന്നാലെ ആരോഗ്യം ഉണ്ടാവോള്ളു മാത്രല്ല കാണാൻ തന്നെ ഒരു ഇത് കിട്ടുള്ളൂ അല്ലാതെ താനും ഒ ഓരോ എന്താ ഡാർക്ക് ഡാർക്ക് സർക്കിൾസും മറ്റൊക്കെ മൊഖത്തിന് വന്ന് കഴിഞ്ഞാൽ ആ ഒരു വൃത്തികേടാണ് കാണാൻ തന്നെ പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം ഞാൻ വിളിക്കാട്ടോ
ആഹ് ഇപ്പൊ എടക്കടക്ക് വിളിക്ന്നാ ശരിയെന്നാ
ആഹ് ഓക്കെ
ശരി